എന്ത്
നല്ല പാടന്നെ ഓ ഞാനേയ് ഇതൊക്കെ പൂള കുട്ടിയക്ക് കൊട്ത്തേയ്നിം ഒരു ആഹ് ചോറ് വാണ്ടാർഞ്ഞ് അപ്പോ പൂള് ഇണ്ടാക്കിയേനിം എന്റെ പൂതി ഓള് ചോറ് തിന്നുലാ ആഹ് അങ്ങ എന്നും മാങ്ങോന്നുല്ല എപ്പളങ്കിലൊക്കെ തിന്നിമ്പോ ഒരു ഇഷ്ടം ഇണ്ടാവും
ഏഹ് ഇങ്ങള് നെയ്യപ്പം നെയ്യപ്പൊക്കെ ഇണ്ടാക്കലിണ്ട പലഹാരങ്ങള്
ആഹ് ഞാൻ ഇണ്ടാക്കൽണ്ട്
ഏഹ് ഇങ്ങള് മറ്റേ നെയ്യപ്പം എങ്ങ നെ നെയ്യപ്പം കൂട്ടല് എങ്ങനെണ് കൂട്ടിണ്ട
ഞാന് ആദ്യം അരി വെള്ളത്തിലിട്ടക്കും പിന്നെ അത് ശർക്കരിം കൂട്ടി അടികും ശർക്കര വള്ളല്യേ ശർക്കരം
എത്ര മണിക്കൂറ്
ഞാൻ തലേന്നിട്ട് വെക്കും വള്ളം വള്ളത്തില്
ആഹ് ആഹ്
ആഹ് ഇന്നട്ട് പിന്നത് ശർക്കര കൂട്ടിട്ട് അടിക്കും പിന്നെ അയില് പെര് നല്ല ജീരകോം പിന്നെ ഏഹ് തേങ്ങ കൊ ബർത്തിട്ട് ആഹ് അതുടും ആഹ് ഉണ്ണിയപ്പാണ് ഇവടെ ഏഹ് ആഹ് നെയ്യില് നെയ്യില് നെയ്യില് നെയ്യില്
ആഹ് ഇന്നട്ട്
ഇന്നട്ട് പിന്നെ അത് വറവിട്ടിട്ട് പിന്നെ ആ മാ നമ്മള് ചീഞ്ചട്ടില്ലേ ചെറിയ ചീഞ്ചട്ടില്ലേ
ആഹ് ആഹ് കുണ്ട് കുണ്ട്ള്ള ചീൻചട്ടി വാണ്ടെരും ലെ
ആഹ് ആഹ് ചെറ്ത് ഇങ്ങൾ ഇണ്ടാക്കൽണ്ടൊ ഇങ്ങൾണ്ടാക്കി വിക്കലൊക്കെ ഇണ്ടേയ്നെലോ ഇപ്പം നിന്നോ
ആഹ് ഞാണ്ടാ ആഹ് ഞാൻ രണ്ടാം ഞാൻ ഇണ്ടാക്കി വിറ്റീന്ന് പിന്നെ കുട്ട്യാൾക്ക് കുട്ടി ചെർ തായപ്പം പിന്നെ അയ്മ്മയ്ക്ക് നിക്കലില്ല ഇപ്പോ
ഞാൻ പറയ ഒരു വിദ്യാഭ്യാസൊല്ലാത്ത വൻ ഞമ്മള പോൽത്തൊക്ക അങ്ങനല്ല ഞമ്മക്ക് പ്ലസ്ടു ഒണ്ട് ഇപ്പ കൊന്നും കയ്യാനാ
കുയ്യപ്പം നെയ്യപ്പം അതൊക്കെ ഇണ്ടാക്കാണ്ട് ഞാൻ ഹോട്ടൽല്ല് കൊണ്ടെയ് കൊട്ക്കലൊക്ക
ആഹ് പതിനാറും പയ്നെയ്യും വെയ്സ്സ് കഴിഞ്ഞ കല്യാണം കയിഞ്ഞ ഞമ്മളൊക്കെ ഞമ്മക്ക് അങ്ങനെ വിദ്യാഭാ
ആഹ് വിദ്യാഭ്യാസല്യ. ഇപ്പമ്മള് വിചാരിച്യാ ഞമ്മക്ക് ലാബില് പോണം. ലാബില് ലാ അപ്പം ഞമ്മളൊപ്പം പഠിച്ചിര്ന്നൊരൊക്കെ ലാബിലും അയിലും ഇതിലൊ ക്കെ ജോലിയായിലെ. അപ്പം അപ്പം ഞമ്മള് വിചാരിച്ചും അന്ന് ഓരോ ക്കെ പോരെ നമ്മള് തുടർന്ന് പഠിക്കയാണെങ്കില് ഏഹ് അന്നമ്മക്ക് പ പയിനെട്ട് വയസ്സ് തെകഞ്ഞിട്ടില്ല. അപ്പൊതിന് കല്യാണ കാര്യം നോക്കും.
കല്യാണം കഴിഞ്ഞ്. അതാണ് അതാ പറ്റിപ്പോയത്. ഇപ്പോ എന്താണ് ഇപ്പം ഇങ്ങനത്തെ ഇപ്പൊ അയിന് ഞമ്മള് കൊറെ പഠിച്ച് വെച്ചിട്ട് എന്താണ് ജോലി കിട്ടൊന്നുല്ല. ഇപ്പം ഡിഗ്രിം മറ്റേത് ബി എഡും ബി ഒക്കെ കഴിഞ്ഞോലൊക്കെ ണ്ടല്ലോ ആയ് ആഹ് പി ജോ ക്കെ ഇട്ത്തിട്ടും ജോലി കിട്ടാതൊരിണ്ട്. ഞാൻ പറയാ അയ്നേക്കാളും നല്ല ഇങ്ങനെ പ യ ഞമുക്കൊരു രക്ഷപ്പെടണെങ്കില് കൊർച്ച് പലഹാരങ്ങൾ ണ്ടാക്കി വിക്ക. പിന്നെ സ്വയം തൊഴിലയിട്ട് ണ്ടാവല്ലോ. ഓരോ തര് കണ്ടില്ലേ കേക്കുകൾ ണ്ടാക്കി വിക്ക. ആഹ് ആഹ് അയിനൊക്കെ ചെറുതുണ്ട്. ചെലവുണ്ട്.
ചെലവുണ്ട്. അച്ചാറുണ്ടാക്കാനൊക്കെ നല്ല സാധനും അതിന്റെ പാക്കറ്റും കുപ്പിം ഒക്കെ വേണ്ടേ. മൊ മുളകും പൊടിയും സുർക്കിം.
ഈ പലഹാരം ണ്ടാക്കി കൊടുക്കണത് നല്ല ഇതുള്ള ഇതാണ്. കാരണം എന്താരിയാ. എന്താനോ അങ്ങനെങ്ങിട്ട് ഒരു കിലോ അരിക്കൊക്കെ ഇത്ര അപ്പം ചുട്ട് കൊടുക്കാ.
ഞാൻ ഏ ടോ ഞാൻതിരി പോയിന്നടൊ. ഈ നമ്മളില്ലേ ഈ ബേക്കറി കടയില് കേക്ക്ണ്ടാക്കാന്.
ആഹ് ങ്ങ ട്ടോ
സാധാ കേക്കല്ല. നമ്മള് സാധാ മ്മളെ നമ്മള് കടയിന്ന് വാങ്ങൂലേ. എന്താ പറയ ആഹ് വട്ടത്തിലുള്ള കേക്ക്. സാധാ ബർത്ത്ഡേ കേക്കല്ലാ.
ആഹ്
മറ്റേ മൻസ്സിലായ.
ആഹ് മനസ്സിലായി. ൻക്ക് മനസ്സിലായി. വറു മറ്റേ കേക്കല്ലേ. ആഹ് ങ്ങട്ടോ?
ന്താ ഞാന് വർ ഞാന് ജോലിയ്യാൻ പോയി. എന്നിട്ട് കുറച്ചൊക്കെ പോയി. പിന്നെ നിന്നുകാണ്ടായ കാരണം മിചറ് ണ്ടാക്കണ മിച്ചറ്ണ്ടാക്കണതും. കടലണ്ടാക്ക്‌ണതും പി അയിൻ്റെ എല്ലാ മിഷീനും അവിടെണ്ട്.
തെന്നെ.
ആഹ് ന്നരം നമ്മളത് ഏഹ് ബേക്കാക്കിക്കാണ്ട് കവറിലാക്കി കൊടുക്ക. പിന്നെ ചെലപ്പോ ആരെങ്കിലും മിച്ചറോ കേക്കൊക്കെ വാങ്ങാൻ വന്ന നമ്മളന്നെ തൂക്കിക്കാണ്ട് നമ്മള് വിറ്റ് കൊടുക്ക. ആ ആൾക്കാർക്ക്
ണ്ടന്യോ. ഇത് കിട്ടീനാ.
അന്ന് ഡെയിലി നിക്ക് പതിനഞ്ച് റുപ്യ പത്ത്റുപ്യ ബസ്സിൻ കായി തരും. പിന്നെ ചോറും കൂട്ടാനൊക്കെ നമുക്ക് ആവിശ്യത്തുള്ളത് നമ്മക്കന്നെ ണ്ടാക്കാം. നമ്മ നമ്മ ക്ക് നമ്മ പെര പോലെ അവിടെ ഗ്യാസടുപ്പൊക്കെ ണ്ട്. അരിയൊക്കണ്ട്. അപ്പൊ ചെലപ്പോ ബിരിയാണി കൊടന്നരും. ഓണർ. അവിടുത്തെ മൊതലാളി. അല്ലെങ്കി നമ്മോട് ഏഹ് ഹ് വെച്ചുണ്ടാക്കാൻ പറിം. ഉം പച്ചക്കറി ആനങ്ങ് പച്ചക്കറി കൊണ്ടരും അല്ലെങ്കില് കോഴിമുട്ടേ അല്ലെങ്കി മീൻ വാങ്ങി തരിയെ എന്നിട്ട് നമ്മളുണ്ടാക്കും അതൊരു രണ്ട് മണിയാകുമ്പോത്തേന് അവ്ടുത്തെ പണി കഴിയേം ചെയ്യും
പണി കയ്യും ആഹ് പിന്നെ ബാക്കി നമ്മളെ പേരെലത്തെ നോക്കിയാ മതിയല്ലൊ നമ്മക്ക് എ- നമ്മുക്ക് പിന്നെ പഠിക്കേം ചെയ്യല്ലോ കൊറേ
സുഖാണ് ഏഴ് മണിക്ക് പോയാല് ര ര രണ്ട് മണിയാകുമ്പോത്തേന് അവിടുന്ന് ഒഴിവാവും
ആഹ് എത്ര അഞ്ഞൂറുപ്യക്കു ണ്ടാവോ
ആഹ് ഡെയിലി അ അഞ്ഞൂറ് റുപ്യാ എനിക്ക് കിട്ടീന്നേ
അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനൊക്കെ ഈ പലഹാര ണ്ടാക്കി- പിന്നെ അതേപോലെ നമുക്കിങ്ങനെ പഠിച്ച് കഴിഞ്ഞാ നമുക്ക് പലഹാരം ഉണ്ടാക്കീട്ട് എന്താണ് കുടിൽ വ്യവസായ എന്നക്കെ പറഞ്ഞിട്ട് ഈ കടകളിലൊക്കെ കൊടുക്കാ നമ്മള് ഈ ചെറിയ കടകളിലൊക്കെ കൊടു
സ്റ്റാ കുറ്റിപ്പുറം സ്റ്റാൻഡിൽ അവിടെ പലേ സ്റ്റാൻഡുകളിലും കുടുംബശ്രീത്ത ആൾക്കാരെ അച്ചാറ് വിക്ക്ണ്
ആഹ് അച്ചാറക്കുണ്ട് അത് അതല്ല ഞാനിപ്പൊ എന്ത ഇപ്പം ഇപ്പ അങ്ങാടി പോയിട്ട്- മക്കക്ക് നെയ്യപ്പം വാങ്ങി മൂന്ന് നെയ്യപ്പോള്ളൂ മൂന്ന് നെയ്യപ്പത്തിന് എത്രന്നറിയോ മുപ്പത്തഞ്ച് റുപ്യ നാപ്പത് റുപ്യാറ്റ് അപ്പൊ ഞാൻ വിചാരി- ച്ച് ഒര രി ഒരുകിലോ അരി നമ്മൾ അരച്ച് ഒര് നാപ്പറുപ്യാ ശർ- ക്കരേം വാങ്ങീട്ട് ചിട്ട് നോക്കിയാലെത്ര ഇണ്ടാവോന്ന് നോക്കി അപ്പൊ ആഹ് അങ്ങനെ ഇതൊക്കെ ഒരു ഇതാ ബിസിനസ്സ് ആക്കി എടുക്കാ ഇതിനൊക്കെ നല്ല ചെലവാണ് ഈ പലഹാരം ഒണ്ടാക്ക് വിക്കാനും പലഹാരം വാങ്ങാനും ആള് -
പിന്ന അതുവല്ല നമ്മള് നമ്മള് പലഹാരം മ്മൾ തൊടങ്ങുമ്പൊ താ അല്ല പൈസക്കെ ചെലവുണ്ട് ഓയല് -
ആഹ് ആഹ് ഓയില് എല്ലാം വേണം പക്ഷെ നമുക്ക് അതിനെ പിടിക്കാം ഒരു മൂന്ന്ന്ന് ഞാന മൂന്ന് കഴിയഞ്ഞപ്പ തന്നെ അയ്ന് മുപ്പ മുപ്പത്തഞ്ച്റുപ്യ അപ്പ പറ്റി വാങ്ങ്യ അത്ൽ തന്ന എത്ര ഉണ്ട് ന്നറിയ ഓയില് ഓയിലും അലിവു ണ്ടാവും പിന്നെ പെട്ടെന്ന് കേടു വരാതൊക്കെ എന്താ ചെയ്യാ നമ്മളതൊക്കെ ഒരു ഒട്ടല് വരോ ല്ലോ അയിന്റെ കൂ ഏഹ് സോഡ അത് കൂട്ടൂല്ലേ അപ്പകാരം കൂട്ടുന്നാ ആഹ് അല്ല അമ്മള്- സാധാരണ പെരേലൊക്കെ ണ്ടാക്കിയാല് ഒര് രണ്ടീസം കഴിഞ്ഞാലെ- നൂല് വലിച്ചിലിങ്ങനെ വരോല്ലോ
ആഹ് ആഹ് അത് ഉണ്ടാവും
ആഹ് ആഹ് അത് അങ്ങനെണ്ട് അപ്പ ഇവര് ഈ കടലൊക്കെ മൂന്നും നാല് ദിവസൊക്കെ നിക്കണേണ് അതുകൊണ്ട് ചോദിച്ചേട്ടോ
ആഹ് അങ്ങനെ പിന്നെ ഞങ്ങളെ ന്താ കാട്ടീന്നറിയോ പൂള പൂള ഞങ്ങള് വരത്തൊരു മിഷീൻണ്ട് അത്പോലെ സാധനുണ്ട് എന്നിട്ട് അത്കഴിഞ്ഞിട്ട് പൂളവെട്ടില്ലേ കണ്ടിട്ടില്ലേ പൂളവെട്ട് ആഹ് ആഹ് അത് ഞങ്ങള് എന്തെയ്യും കട്ടില്ല്യാതെ നൈസില് എന്നിട്ട് ഞങ്ങള് ഓയലാണ് വറു ത്തെടുക്കും എത്ര പോരാ ആൾക്കാരാണേ ആ കടേ - ല് വര്യ ഏഹ് ഔടത്തെ ഔടത്തെ ബേ - റിഎല്ലാ എല്ലാരും പറയും അവിടുത്തെ ബേ- കടയത്തെ ബേക്കറി നല്ല രസാണ് നല്ല രസാ -
നിങ്ങള് നിങ്ങള വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യോല്ല നിങ്ങളൊക്കെ തന്നല്ലെ ഉണ്ടാക്കുക
ആഹ് ഞങ്ങളല്ല ഉണ്ടാക്കുന്ന ആൾക്കാര് ഞങ്ങള് ഇണ്ടാക്കണ എങ്ങനെ വെച്ചാല് ചാളൊക്കെ മാറ്റിക്കാണ്ട് എന്ത് ചെയ്യാ അറിയോ മറ്റേ മുടി മുടി ആഹ് ഐക്ക് വരാതിരിക്കാൻ ആഹ് കവറ് തലമേടും
ആഹ്
അത്രയും നീറ്റിലാണ് ഞങ്ങൾ ഉണ്ടാക്കുക
ഞാൻ ഇവിടെന്ന് കപ്പ പോയി ഞാൻ ഉണ്ടാക്കീന് പക്ഷെ എനിക്കത് സൈസ് കിട്ടുന്നില്ല ആഹ് എങ്ങനത്തെ ബ്ലേഡാണ് നിങ്ങള് നമ്മള് സാധാ നമ്മള് കട്ട് ചെയ്യുന്ന ആഹ് ബ്ലേഡ്മേ തന്നെ അരിയാ
ആഹ് ബ്ലേഡ് തന്നെ ആഹ് ബ്ലേഡ് തന്നെ
ആഹ് ബ്ലേഡ് തന്നാലെ
ആഹ് വലുത് അതിന്റ വലുത്
എനിക്ക അത് ആകണുവില്ല അങ്ങട്ട് എണ്ണയിലേക്ക് ഇടുമ്പോ അത് ഇങ്ങോട്ട് നെരിഞ്ഞ് അങ്ങ് കിട്ടുന്നില്ല ഒരു സുഖം കിട്ടുന്നില്ല അത് ഞാന് കടയിൽന്നൊക്കെ വാങ്ങണ കാണുമ്പോ എന്താ അങ്ങനെ എത്രക്കിതായി കിട്ടും പിന്നെ മുളകും പൊടിങ്ങ്
ഓരു ഉപ്പും ചെറിയ മുളകും പൊടി കുയ്ക്കുമല്ലോ
ആഹ് ആദ്യം കുഴച്ച് വെക്കുന്ന ആല്ലേ
ആഹ് ആദ്യം കുഴച്ച് വെക്കണം എന്നിട്ടെന്ന അയിക്കിടുക
ഉണ്ടാക്കിടാ നല്ല ഇങ്ങടെ നെരഞ്ഞ് കിട്ടും ഇല്ലേ
ആഹ് ആഹ് അത് കിട്ടും മൊരിഞ്ഞ് കിട്ടും
മൊരിഞ്ഞ് കിട്ടും വട്ടത്തിലല്ലേ അരിയാ
ആഹ് വട്ടത്തില് വട്ടത്തില്
ഉം ഞാനിങ്ങനെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെക്കെ പഠിച്ച് നമുക്ക് എവിടെ കൊണ്ട് ആദ്യം കുറച്ച് കൊടുത്തിട്ട് പിന്നെ ചിലവുണ്ടെങ്കി പിന്നേം പിന്നേം ഉണ്ടാക്കിയാ മതിയല്ലോ
ആഹ് പിന്നെ എനിക്ക് എന്താ ഞാൻ പോയി രണ്ടു മാസമായിട്ട് പോയിട്ടുള്ളു പിന്നെ എനിക്ക് നിന്നിട്ട് ആണിത് ചെയ്യേ കാലൊടിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയില്ല
ആഹ് ആഹ് കാല് അ വന്നാല് പിന്നെ എന്നാ ഇങ്ങക്ക് വീട്ടിക്ക് ഒക്കെ കൊണ്ടുപോവാൻ കിട്ടൂല്ലേ പലഹാരങ്ങളൊക്കെ
ഇല്ലില്ല്യാ
അതൊന്നും ഇല്ല്യാല്ലേ ഒക്കെ നമ്മള് അവിടുന്ന് വാങ്ങേണ്ട വരും പൈസ കൊടുത്തിട്ട്
ആഹ് പൈസ കൊടുത്തിട്ട് വാങ്ങണം
ഇപ്പും ഉണ്ടോ അത് നടക്കുന്നുണ്ടോ ചെലവുണ്ടാവും നല്ലോ ഉം ആഹ് ഞങ്ങള് ഫാമിലിയിൽ തന്നെ ഒരു രണ്ട് കുറെ കൂട്ടികാളള്ള ഇതേനി ഒരു കുടുംബേനി ഓര് അങ്ങനെ അങ്ങട്ട് രക്ഷപ്പെട്ട് ഓല് രക്ഷപ്പെട്ട് പോയി പിന്നെ ആകെ ഒരു ബേക്കറി ഉണ്ടാക്കി പിന്നെ ഇപ്പൊ ഒരു അഞ്ചോ ആറോ ഷോപ്പ് ഒക്കെ ഉണ്ട്
ഉം
ഉം ചെലോല് അങ്ങനെയങ്ങ് രക്ഷപെട്ട് പോവും ഒരു ബേക്കറി ഇതൊക്കെ ഇണ്ടാക്കിട്ടേ നിങ്ങള് ഇപ്പോളും ഫുഡ് കഴിച്ചിട്ടില്ല
ഇല്ല്യാ ഫുഡ് ഞങ്ങള് പയിനൊന്നു മണിയാകും ഫുഡ് കയ്ക്കണെങ്കില്
ഓ അങ്ങനെയൊക്കെ ആവുമ്പോ ഭയങ്കര ഇതാണ് ഫുഡ് നേരത്തെ കഴിക്കണം ഉം
ഇനി മുതക്ക് നേരത്തെ ആറ് മണി ഏഴ് മണി ആകുമ്പോ ഭക്ഷണം ഞാന് ഇന്നും ഭക്ഷണം കഴിച്ചിക്കുന്നു കാരണം എന്താ വെച്ചാല് ഞാനിന്ന് പുറത്തേക്ക് പോയിന്നേ അപ്പൊ പുറത്തേക്ക് പോയപ്പോ നേരം വെെകി മൂന്ന് മണി കഴിഞ്ഞപ്പോ കുറ്റി ഞാന് ഏഹ് സ്റ്റാൻഡിന്ന് പിന്നെ ഒരു പൂ ചൂടുള്ള സമൂസയും ചായ ലെയ്മും കുടിച്ച് അങ്ങനെ വന്ന പാട് അങ്ങനെ അങ്ങനെയണ്ട് ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് നമ്മള ഒപ്പം പഠിച്ചിന്നവർക്കൊക്കെ കുറേ കാലങ്ങൾ വെച്ച് നമ്പർ കിട്ടിയപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിയത അപ്പോം അങ്ങനെ അതിന് ശേഷം അങ്ങനെ പിന്നെ ആഹ് ആറുമണി ആയപ്പ ഞാൻതാകട്ട് ചെയ്ത് ഞാൻ പോയി ചോറ് തിന്ന് ഇനിയിപ്പൊ ഞാൻ വിചാരിച്ച ഇനിയിപ്പ ചോറു തിന്നാണ്ട വൈകുന്നേരം തിന്നീല്ല ആറ് മണിക്കല്ലെ
മണിയാവുമ്പോ തിന്നാ നമ്മുക്ക് പിന്നെ നമ്മള് ഇങ്ങനെ ഈ പതിനൊന്ന് മണിക്ക് നമ്മള് ഇങ്ങനെ തിന്ന് ശീല ആയാല് നമ്മുക്ക് ഒരുസമയം ആഹ് നമ്മൾ ഇപ്പോ ആറു മണിക്ക് തിന്നാ പിന്നെ വൈകുന്നേരാവുമ്പോ പിന്നെയും വിശക്കും അതാണ്
ആഹ്
ഒഴിവാക്കികള അല്ലേ ഞാൻ പിന്നെ അതൊക്കെ നിർ ആഹ് പിന്നെ ആ ഒരു ഭയങ്കര എടങ്ങേറാണ് നമ്മുക്ക് നമ്മളെ ശരീരത്തിന് ഒരു സമയമാവുമ്പോ ഒരു ഇത് വേണ്ടേ റസ്റ്റ് വേണ്ടേ
ആഹ്
കിട്ടിയിട്ടില്ലെങ്കിലെ കൊറെക്കെ നമ്മള് ഇതൊണ്ടന്നെ നമ്മുക്ക് ഓരോന്ന് വരണേ ഞാൻ എന്തായാലും ബിസിനസ്സ് നോക്കാന്ന് വിചാരിക്കണ് ഇങ്ങനെ ഈ പലഹാരത്തിന്റേതെ വിജയിക്കാൻ വേണ്ടീട്ട് പ്രാർത്ഥിക്കും എന്തെങ്കിലൊക്കെ ആയി കിട്ടിയതായില്ലേ എന്നാ ആയിക്കോട്ടെ വിളിക്കാട്ടോ
ആഹ് ശരി ശരി ആയിക്കോട്ടെ